ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ട് പിന്നെ ഇങ്ങള കോള് കൊറേ നേരം കഴിഞ്ഞര് ഇങ്ങോട്ടേക്ക് വന്നത് ഞാനത് എടുത്തിട്ടില്ല ഞാനത് എടുത്ത് കഴിഞ്ഞാ പിന്നെ എനക്ക് മിസ്സായിപ്പോ കട് കുറെ നേരങ്ങനെ അതെന്താ അങ്ങനെന്നാർക്കറിയാ
ആഹ് റേഞ്ചിൻ്റെ ഇന്തെലും പ്രശ്നാരിക്കും
ആഹ് ആഹ് ആഹ് ഞെ ഭക്ഷണല്ലാ കഴിഞ്ഞാ
ഇല്ലില്ല ഭക്ഷണം കഴഞ്ഞില്ല കഴിക്കാനൊക്കെ ഉള്ളത് റെഡിയാവുന്നപ്പം പിള്ളേരെ പഠിപ്പിക്കാനൊള്ളെക്കെ പഠിപ്പിച്ചെങ്ങ് മാറ്റി ബാക്കി കാര്യങ്ങള് ചെയ്യാന്നോർത്ത്
അത് തന്നെ ഉം പിന്നെ എ എല്ലാരുംണ്ടോ അതെ ആഹ് ആഹ് ആഹ് അരൊക്കെയള്ളത് വീട്ടില്
ഹസ്ബൻറും പിള്ളേരും ഞാനും മാത്രേ ഉള്ളൂ വേറാരുവില്ല
ഓഹ് വേറെ ആരുവില്ലല്ലേ
ഉം
പകല് എന്തേലും വർക്കിന് പോകുന്നുണ്ടോ
ഇല്ലില്ല പകല് വർക്കിനൊന്നും പോന്നില്ല പകല് ഇതൊക്കെയാ വർക്ക്
ആഹ് ആഹ് ആഹ്
ഇത ഓൺലൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ പിന്നെ നി ഞങ്ങൾ ചെറുത അതുകൊണ്ട്ണ് അത്ങ്ങൾ ഇട്ടേച്ച ഒരിടത്തും പോക്കും നടക്കില്ല
ഞാനും അങ്ങനെ തന്നെയാ എനിക്ക് എവിടേയും പോവാൻ പറ്റുന്നില്ല
അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നു
ആഹ് എത്ര മക്കളുണ്ട്
രണ്ട് പിള്ളേര്
ആണോ വല്ല്യ മക്കളാ
ഇല്ല ചെറിയ കുട്ടികളാ കൊറച്ചുടി അറിവായിരുന്നുച്ചെങ്കി പോവരുന്നു ചെറിയ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ വലിയ കുട്ടികളായിരുന്നെങ്കിൽ നമുക്ക് എന്തേലും ജോലിക്കൊക്കെ പോകരുന്നെല്ലോ ചെറിയ കുട്ടികളയൊണ്ട് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല
ആഹ് സ്കൂളിൽ പോകാറായിട്ടില്ല
സ്കൂളില് ഒരാള് യു കെ ജിയില് ഒരാള് ഇപ്പൊ അങ്ങനെ വാടി പോകുന്നു എന്നാല ടൈംമിൽ നമ്മക്ക് വേറെ കാര്യങ്ങൾക്ക് എല്ലാം ആഹ് ടൈം അനുസരിച് നമ്മ
ആഹ് പോവാൻ വല്ല പൂ കാനും കൊണ്ട് വിടാനൊക്കെ വേണ്ടല്ലേ
അതുകൊണ്ട് ഇപ്പൊ ഒരാള് പോകുന്ന് അത് തന്നെ സാവകാശം പോകാന്ന് വെച്ചിരിക്കുന്നു അവിടെയോ
ക്കെ എളയരു മോളുണ്ട് രണ്ടു വയസ്സേ ആയിട്ടുള്ളൂ അപ്പൊ അവക്ക് ഇനിയിപ്പോ ഒരു വർഷം കൂടി കഴിഞ്ഞാല അങ്ങവാടി പോവാൻ പറ്റുള്ളു പിന്നെ മോ അതുങ്ങൾ രണ്ടാളും സ്കൂളി പോന്ന്ണ്ട്
എത്ര മക്കളും ഉണ്ടപ്പോ
ആഹ് മൂന്ന് പിള്ളേര് മൂന്ന് പെൺ പിള്ളേര് ആഹ്
എനിക്കൊരാണും ഒരു പെണ്ണും
ഓ ആൺകുട്ടിയാ മൂത്തത്
ആകുട്ടി എള്ളേത് മൂത്തത് പെൺകുട്ടി ഇന്ന് പിന്നെ പോയില്ല അയാള് ഇളയാള് പോയില്ലാര്ന്ന്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ രണ്ടാമത്തെ ആള് പോയിട്ടില്ല അവക്ക് തലവേദനയും ച്ചോമക്കെ ഇണ്ടായിരുന്നു
ആഹ് എല്ലായിടത്തും ഇത് തന്നെയാ ച്ചോമയും ജലദോഷം ഒക്കെ എനിക്കും ഇത് തന്നെ ആയിരുന്നു അതുകൊണ്ട് രണ്ടു സായിട്ട് രണ്ടു മൂന്ന് ദിവസം ഈ വർക്ക് കിട്ടിട്ടൊന്നും ചെയ്യാ പറ്റുന്നില്ലായിര്ന്ന്
ആഹ് ആഹ്
അങ്ങന ഇന്നലെതോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് വൈകിട്ട്
ആഹ് എനിക്ക് ഞാന അങ്ങനെ തന്നെ എക്സാം ഉണ്ടായിരുന്നു ശനിയാഴ്ച
അതുകൊണ്ട് ഒന്നും നടന്നില്ല രാവിലെ പോയി വൈകുന്നേരം വന്ന് പി എസ് സി ടെ ഒരു എക്സാം ഇണ്ടായിരുന്നു ആഹ് പി എസ് സി എഴുതുന്നുണ്ട് എടക്ക് അതും നടക്കും എന്തേലുംന്ന് തുടങ്ങി ഇല്ല ഡിഗ്രി ഇല്ല ഞാം പ്ലസ്ടു ആ
പ്ലസ്ടു ആണ് എന്നിട്ട് എക്സാം എങ്ങനെണ്ടായിര്ന്ന്
എക്സാംമ് വല്യയ കുഴപ്പുല്ല ഇങ്ങനെ പോന്ന് എക്സാം കുറയായി ഞാൻ എഴുതാത്തതെ
ആഹ്
പിന്നെ ഇപ്പൊ അങ്ങനെ ആഹ് പ്രൊഫൈല ഒക്കെ കട്ടാവൂലേ എഴുതിയിട്ടില്ലെങ്കി
അതല്ലേ എനിക്ക് അതേ പറ്റി അറിയില്ല ഞാൻ ചെയ്യണന്ന് വിചാരിച്ച് ഇങ്ങനെ പക്ഷെ ഇതുങ്ങളെ ഇട്ടേച് ഒരു പോക്ക് നടക്കില്ലല്ലോ നമക്ക് അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊഴപ്പല്ല വീട്ടില് ഇവിടെ വേറെ ആരും ഇല്ലാത്ത കൊണ്ട്
എ ഒന്നും പോകുന്നില്ല വീട്ടിന്ന് ന്നെ പഠിച്ചിട്ട് എഴുത് ന്ന പിന്നെ എക്സാം ഒക്കെ വരുമ്പോ ഇങ്ങനെ അമ്മേന്റെ അട്ത്തോ അല്ലെങ്കില് പിന്നെ എട്ടന് ഒന്നിച്ചു വരും എട്ടനും പോവുന്നുണ്ട് എട്ടന് എഴുതുന്നുണ്ട് എക്സാംമ് കഴിഞ്ഞ ഞങ്ങക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു
ആഹ്
ഉം അപ്പൊ അമ്മന്റെ അടുത്ത് ആക്കീട്ട് പോയി പിള്ളേരെ എല്ലാരിം അപ്പ വൈകുന്നേര രാ രാ അല്ല ഇച്ചിരി ദൂരായിരുന്നു
ആഹ്
ഉം നമ്മള് പോയിട്ട് വരുമ്പോത്തേക്ക് ഇവിടെ പത്ത് പതിനൊന്നു മണിയായി പിന്നെ വീട്ടിലൊക്കെ കയറി അവിടന്നും ഭക്ഷണൊക്കെ കഴിച്ചിട്ടാ പോന്നതേ അ
ആഹ്
അങ്ങനെ അത്രേം ലേറ്റ് ആയി അപ്പൊ പിന്നെ കോളൊന്നും വിളിക്കാൻ പറ്റൂലല്ലോ
അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ
വേറെ ആരുല്ല ഞാൻ തന്നെ ഉം ഉം എല്ല ഉണ്ട് അവര് ആം മ്മവിടെ ഇല്ല അമ്മക്ക് എഹ് വേറെ ജോലിയുണ്ട് അപ്പൊ അമ്മ മാ ത്തിലെ വരുൂള്ളൂ ഉം രണ്ടാം സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവുമ്പോ അപ്പഴേ വരുള്ളൂ
ആഹ്
അപ്പൊ അത് കഴിഞ്ഞ് അമ്മ പോകും പിന്നെ അച്ഛനുണ്ടാവും അച്ഛനും അനിയനുണ്ട് അപ്പൊ അവരൊക്കെ പിന്നെ വേറെ ഓരോ പണിക്കായിട്ട് പോവൂലേ പകലൊക്കെ
അഹ് ആഹ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു
ഹസ്ബൻഡ് എവിടെ അഹ് ആഹ് അടുത്തന്നെ
നാട്ടിൽ തന്നെ ഉണ്ടല്ലേ
ആഹ് നാട്ടിത്തന്നെണ്ട്
എന്ത് ജോലിയാര്ന്നു?
ഏഹ് ഡ്രൈവർ
ആഹ് അതെല്ലേ
ഉം
വീട്ടില് കൃഷി എന്തെങ്കിലൊക്കെ ഉണ്ടോ ചെയ്യുന്നുണ്ടോ?
കൃഷി അങ്ങനെ കാര്യവായിട്ടൊന്നും ഇല്ല നമ്മുക്ക് ഇവിടെ അധികം സ്ഥലൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ കൊറച്ച് പച്ചക്കറി അങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ മഴയായ തൊണ്ട് ഇപ്പ ഒന്നും ഇല്ല
ആഹ് ഞാന് ഇവിടെ അങ്ങനെ സ്ഥലന്നും ഇല്ല പിന്നെ റെന്റിന് ആയോണ്ട് നമ്മള് ഒത്തിരി വെച്ച് പിടിപ്പിച്ചിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ ആഹ് റന്റിനാണ് താമസിക്കുന്നത്
സ്ഥലം ഏഹ് ഇങ്ങനെ വാടകക്ക് ആയിരുന്നു ഇപ്പോഴാണ് ഇങ്ങോട്ടേക്കെ സ്ഥലം വാങ്ങി വീട് പൂർത്തിയായിട്ടില്ല ഇങ്ങനെ നടന്നുകൊണ്ട് പോണു പൂർത്തിയാകാതെ തന്നെ അങ്ങനെ കൊ വാടക കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട്
അതെ ആഹ് അതെ ശരിയാ ഞങ്ങള് അതുപോലെന്നെ വീട് നോ ക്കുന്നുണ്ട് സാഹചര്യം പോലെ എടുക്കാൻ പറ്റുന്ന സമയം എടുക്കാന്ന് വിചാരിച്ച് ഇവിടെ ഏഴായിരം രൂപ ഉം ആദ്യം അ ആഹ് ആറായിരത്തി അഞ്ഞൂറായിരുന്നു പിന്നെ അത് കഴിഞ് അവര് കൂട്ടീതാ
ആഹ്
ന്നാലും അത്രയത്തിന്നുള്ളത് ഒന്നും ഇല്ല പിന്നെ നമുക്ക് വെള്ളോക്കെങ്‌ ഉണ്ട് നമുക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഒന്നുല്ല ആഹ് കിണറാ കിണറാ കിണറ് ഉണ്ട് പൊതുപൈപ്പുണ്ട് പൊതുപൈപ്പിലും വെള്ളം കിട്ടും കിണറിലും വെള്ളം കിട്ടും പൊതുപൈപ്പ് ഡെയിലി വെള്ളം വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം ഉണ്ടാവും എന്നാലും നമ്മക്ക് കിണറ്റിലെ വെള്ളം ഉള്ളോണ്ട് പിന്നെ അതെടുക്കണ്ടി വരാറില്ല
അതെലെ ആഹ് ആഹ് ആഹ്
കുഞ്ഞുങ്ങളൊക്കെ സുഖായിട്ട് ഇരിക്കുന്നൊ
ആഹ് കൊഴപ്പല്ല ഒരാൾക്ക് പനിയാണ് പനിയല്ല തലവേദന ബാക്കി രണ്ട് പേർക്കും വലിയ കുഴപ്പില്ല ഇങ്ങനെ പോണ് എടക്കിടക്ക്ടക്കി റസ്റ്റായി ഇപ്പൊ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടങ്ങും ഒരാക്ക് വന്നഴിഞ്ഞാ എല്ലാർക്കും വരും
അതെ ഇവിടെ അത് തന്നെ ഇവിടെ മാറി മാറി പുറകെ പുറകേ ഓരോ തർക്ക് വന്നോണ്ട് ഇരിക്ക പിള്ളേർക്ക് വന്നഴിഞ്ഞാ പിന്നെ നമുക്ക കിട്ടുമല്ലോ അതിന്റെ പുറമേ
ആഹ് അതന്നെ
അതന്നെ
നമ്മുക്ക് വന്നഴിഞ്ഞാലാണ് ഇവിടെ
അതെ
ഇനിക്ക് വേതന പിന്നെ ഒന്ന് എണീച്ചൊന്ന് ചെയ്യാൻ പറ്റൂല നമ്മളല്ലാതെ പിള്ളേരെട കാര്യങ്ങൾ ഓക്കെ നോക്കാന്
അതെ എന്നാലും എന്ത് വയ്യെങ്കിലും നമ്മ ളെന്നെ നോക്കണല്ലോ
ആഹ് അതേ
എന്ത് വേണെങ്കിലും അത് തന്നെ നമ്മള് നോക്കേണ്ടി വരു
ഉം
ഉം എല്ലാ ഭക്ഷണക്കായിന്ന പർഞ്ഞേ
ഇല്ല ഇല്ല ഭക്ഷണം കഴിഞ്ഞില്ല ഞാനപ്പം പിള്ളേർക്ക് പാല് കാച്ചച്ചിട്ടിനി വന്നിട്ട് പാലൊന്നും കുടിച്ചില്ല പിള്ളേര് പാല് കാച്ചി വെച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ച് തണുപ്പിക്കാൻ വെച്ചതാ ഒരാള് കൊറേ നേരവായി മൂത്തയാള് ഞാൻ പാല് കുടിച്ചില്ല അമ്മേന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു വരുന്നു
രാത്രിലപ്പഴും പാല് കുടിക്കായിരിക്കുല്ലേ ഏഹ്
രാത്രി അങ്ങനെ കുടിക്കലില്ല വളരെ ചുരുക്കമാണ് എന്നാലും ഇങ്ങനെ ചോദിച്ചു വരല് വളരെ ചുരുക്കമാണ് ഇനി ചോദിച്ചു വന്നപ്പോ പിന്നെ കൊടുക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പ ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് വെച്ച്
ഞാന് ഇവിടെ എന്നും അങ്ങനെ കൊടുക്കണ്ട ഇപ്പൊ കവക്കെട്ട അയിന്റെ ശല്യം ഉള്ളോണ്ടേ ഞാന്‍ പിന്നെ അധികം കൊടുക്കുന്നില്ല കേട്ടോ വല്ലപ്പോഴും മാത്രം കൊടുക്കളൂ
അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പ ഞാന് മഞ്ഞപ്പൊടി ഇട്ടാ കൊടുക്കുന്നേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പൊന്നുമല്ല അങ്ങനെ ഇട്ട് കൊടുക്കുമ്പഴത്തേക്കും ആണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് പാല് കുടിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാ ക ഫകെട്ട് വരില്ല അത് ചില പിള്ളേർക്ക് അലർജി ഉള്ള പിള്ളേർക്കാ അതെ അതെ ഇങ്ങനെ പറയുന്ന കേക്കാ പാലും മുട്ടയും ഒക്കെ കഴിക്കുേമ്പാ അങ്ങനെ വരൂന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം പക്ഷെ
ആഹ്
ഡോക്ടർമാര് പറയുന്ന് ഇപ്പഴത്തെ കാലത്ത് ഇങ്ങനക്കെ അസുഖം വന്ന് കഴിഞ്ഞാ എല്ലാം നല്ലതായിട്ട് ഫുഡൊക്കെ നല്ലായിട്ട് കഴിക്കണന്നാ പാല് കുടിക്കുന്നോണ്ടൊന്നും പ്രശ്നൊന്നുല്ല ച കുഞ്ഞു പിള്ളേർക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ അത് അലർജി ഉണ്ടല്ലോ അങ്ങനെ വരുന്നയാണന്നാണ് ഞാനിങ്ങനെ പല ഇത് കാണാറുണ്ട് റീൽസ് ഡോക്ടർമാര് പറയുന്നെ
ആഹ് ഓരോരുത്തര് അങ്ങനെ പറയുന്ന് ചില ഡോക്റ് ഡോക്ട്ടർമാര് നേരെ തിരിച്ചും പറയും പാലും മുട്ടയൊന്നും കൊടുക്കണ്ടാന്ന് ഞാനിപ്പോ ഹോമിയോ ആയിരുന്നു കൊടുക്കുന്നെ കുറെ കാലം ഇംഗ്ലീഷ് മരുന്നും കൊടുത്ത് പിന്നെ ഇപ്പോ ഹോമിയോ ആയിരുന്നു കൊടുക്കുന്നത് അപ്പ മരുന്ന് കൊടുക്കുമ്പോ ഡോക്ടർ കഫക്കട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ്. എന്തൊക്കെ ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിക്കുമ്പോ അവര് ഇങ്ങന പറയും പാലും മുട്ടയൊന്നും കൊടുക്കണ്ട ആഹ് പറഞ്ഞ് അതുകൊണ്ടാ ഞാൻ പിന്നെ അതുവരെ ഇവള് വൈകുന്നേരം സ്കൂള് വിട്ട് കഴിഞ്ഞാ എന്നാ പിന്നെ മുട്ട വേണം അവൾക്ക് അവള് തന്നെ മുട്ട ഉണ്ടാക്കി കഴിക്കും എപ്പോഴും ഇതന്നെ ഇപ്പോ സ്കൂൾ ഇല്ലാത്തത് രണ്ട് മൂന്നു നേരക്കെ കഴിക്കും കൂടുതലായിട്ട് കഴി അതുകൊണ്ടന്ന് തോന്നുന്നു അങ്ങനെ വന്നത്
ഇയാക്കും ആഹ് ഹോമിയോ ഞാന് ഈ എടക്കാന് ചെയ്തത് കൊടുക്കാൻ തുടങ്ങിയത് ആഹ് പനിക്ക് ഞാൻ കൊടു- പക്ഷെ പനിക്ക് ഇവർക്ക് ഏക്കില്ല ചുമ
പക്ഷെ ഇവിടെ ഇവിടെ നല്ല ഡോക്ടറുണ്ട് നല്ല നല്ല പിള്ളേർക്കല്ലം പെട്ടെന്ന് മാറുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് ടൈമില് കൊടുക്കണം കൊടുത്ത് കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് മാറുന്നുണ്ട് ഞാൻ ആദ്യം ഈ പറഞ്ഞത് പോലെ ഇംഗ്ലീഷ് മരുന്ന് തന്നെയായിരുന്നു കൊടുക്കുന്നതെ അപ്പൊ ഈ കുറഞ്ഞു കഴിയുമ്പോ നമ്മൾ ആ മരുന്നവിടെ നിർത്തും ഇഗ്ലീഷ് മരുന്ന് അതികം കൊടു ക്കാനും പേടിയല്ലേ പിന്നെ ഇത് ഇടക്ക് ഇടക്ക് വന്നോണ്ടിരുന്ന് പിന്നെ അതിങ്ങനെ ചെറിയ മോ നിമോണിയൊക്കെ ആയി പോയാരുന്ന്
ആണോ
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞേരം ഭയങ്കര സീനായി അതാ ചെറിയ കുട്ടിയല്ലേ അവൾക് അധികം ആരോഗ്യം ഒന്നൂല്ല ഇപ്പോ ഇവര് ഇഞ്ചക്ഷനൊക്കെ വെക്കൂല്ലേ അപ്പോ ഈ സൂചി ഇങ്ങനെ ആഹ് മറ്റേ ഇത് കേറ്റുന്നയില്ലേ അപ്പം ഇത് ഇടക്ക് ഇടക്ക് കേറ്റുന്നെ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പം ഇത് മാറ്റിക്കൊണ്ടിരിക്കും ആ സമയത്ത് കുത്തുമ്പോ ഇവൾക്ക് വെയിന് കിട്ടുന്നില്ല
ആഹ് ആഹ് എന്നാ ശരി ഞാൻ വിളിക്കാവേ വിളിക്കാ